ഹലോ
ആഹ് കേൾക്ക്ന്നുണ്ട്
ആഹ് കേക്ക്ന്നുണ്ട് പറഞ്ഞോ
ആഹ് ആഹ് ആഹ് അപ്പ എത്ര മണി വരെയാണ് അവിടെ ടൈംമ്
ഏതാ ബ്രേക്ക് ഒന്നേ കാല് തൊട്ട് ഒന്നേ മുക്കാല് ഒന്നേ ഇമ്പത് വര ആണ്
ഏഹ് ഡെയിലിണ്ടോ എന്നുംണ്ടോ ഉം ഞായറാഴ്ച അവധി ഉണ്ടാവുല്ലെ
ഞായറാഴ്ച അവധിയുള്ളൂ
അവധില്ല്യ
ഞായറാഴ്ചേ ഉള്ളൂ അവധി ബാക്കി എല്ലാവസും വർക്കിങ്ങാ
അത് ശരി ഉം ഉം ഉം ഇപ്പൊ രാവിലെ വീട്ട്ന്നെറങ്ങുല്ലേ
ആഹ് രാവിലെ വീട്ടി ട്ടുന്നെറങ്ങു ഇനീപ്പോ വൈയ്ന്നേരം പോയാലെ നിക്ക് സമയം കിട്ടുള്ളൂ അതും മോനെ അനുസരിച്ചിരിക്കും ഞാൻ ഈവനിങ് എത്തുമ്പോം
ആഹ് അപ്പ ആരാ നോക്ക കുട്ടിനെ
അമ്മ എന്റെ അമ്മയ്ണ്ട്
എന്തുമ്മ
എന്റെ അമ്മ എന്റ ആഹ് എന്റെ അമ്മ
ആഹ് അമ്മമ് ആഹ് ആഹ് ആഹ് ആയ് ശരി ഉം
കഴിച്ചോ ഞാനിപ്പോ ഈ ഗ്യാപ്പില് പോയിട്ട് കഴിച്ചു
കഴിച്ചുലെ ഇല്ല്യ കഴിക്കാൻ നിക്കണേ ഉള്ളു എല്ലാരും എത്തിയില്ല
ആഹ് കൊറേ പേരുണ്ടോ വീട്ടില്
ഞാനിപ്പോ എന്റെ വീട്ടിക്ക് വന്നതാണ് അവിടെ ഹസ്ബൻഡിന്റെ ന്റെ ഉമ്മയും ഹസ്ബൻഡ് ഇവിടില്ല്യ മക്കളും ഞാനും ഉമ്മയും തന്നെ ഉള്ളു ഇവിടെ എന്റെ വീട്ടില് ഉമ്മണ്ട് ഇപ്പണ്ട് കാക്കമാര്ണ്ട് ആ ആരൊക്കെ ഉണ്ട്
ഇത് നമ്ക്കെത്ര വേണെങ്കിലും റിസീവർ ആവാൻ പറ്റോ
ഏഹ് അയിന് കുറിച്ചു സംസാരിക്ക
അല്ല അത് നമ്മ എന്താന്ന് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട്
ആഹ് ആഹ് ആഹ് അഞ്ചു പ്രാവശ്യാന്നാ പറഞ്ഞത്
ആഹ് അതെയോ
ആഹ് നിങ്ങൾ വേറെന്തൊക്കെയാ വീട്ടില് എന്തൊക്കെയാ വിശേഷം വേറെ രാത്രിക്കെ എന്താ ഭക്ഷണൊക്കെ ഒക്കെ റെഡിയാക്കി
രാത്രിക്കേക്കുള്ളത് പോയിറ്റാക്കണം പിന്നെ ആഹ് രാവിലെത്തതും ഉച്ചക്കത്തതും ആക്കും രാവിലെ വൈന്നേരം ആവുമ്പോൾ കുഞ്ഞിക്ക് ഫ്രഷ് തന്നെ ആക്കിയിട്ട് കൊടുക്കും
ഉം ഉം ഇത് സ്വന്തായിട്ടാണോ ഫിസിയോതെറാപ്പി ചെയ്യണേ
അല്ലല്ല വേറെ സ്ഥാപനത്തിലാണ്
വേറെ സ്ഥാപനത്തിൽ ചെയ്യാ ആഹ് ആഹ് കുറേ ആയോ തുടങ്ങിട്ട്
ഇല്ല ഞാൻ മൂന്ന് മാസം ഇപ്പം റീജോയിൻ ചെയ്തതേള്ളൂ കുഞ് ആയതിനു ശേഷം ആക്കീട്ടുണ്ടായില്ല ഏഹ് ആഹ്
ഡിഗ്രിയൊക്കെ മക്കള് ഒക്കെ ഇസ്കൂള് പോയിണ്ടായിരുന്നു
എത്രാം ക്ലാസ്സിലാണ് എല്ലാരും
ഉം മക്കള് ഒരാള് പ്ലസ് ടുലാണ് പിന്നെ ഒരാൾ എട്ടാം ക്ലാസ്സിലാണ് ഒരാൾ നാലാം ക്ലാസ്സിലാണ് ഒരാളിപ്പോ യു യൂ കെ ജി ലാണ്
ആഹ് ഓക്കേ പെൺകുട്ട്യാളും ആൺകുട്ട്യാളും ഇണ്ടോ
ഒക്കെ ആൺകുട്ട്യാളാണ്
എല്ലാരും ആൺകുട്ടികളാല്ലേ ഉം ഓക്കെ
എങ്ങനെ
ഉം ഹസ്ബന്റിനു എന്താ ജോലി
ഇവിടെല്ല്യാ
പൊറത്താ
ആഹ് പൊറത്താണ് ഉം ഇപ്പോ പോയിട്ട് കൊറച്ചേ ആയിട്ടുള്ളൂ
ഉം അപ്പൊ നിങ്ങള് വീട്ടില് വേറെ ആരാള്ളത്
എങ്ങനെ
വീട്ടില് വേറെ ആരുല്ലേ ഹസ്ബന്റിന്റെ വീട്ടുകാരുണ്ടോ
ഇമ്മണ്ട് ആഹ് അപ്പൊ ഞങ്ങള് പോരുമ്പോ അവിടെ അടുത്ത് തന്നെയാണ് വീട് ഒക്കെ കാക്കമാരെ വീടൊക്കെ അടുത്തുണ്ട് അത് ലഞ്ച് ബോക്സ് ആഹ് ആഹ് ആഹ്
ആഹ് സൗണ്ട് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് അല്ല കഴിഞ്ഞു അത് ഞാൻ എന്താണ് കുറച്ച് റെഡിയാക്കാൻ ഉണ്ടായിന്നു അത് റെഡി
ഏതാ
ഇണ്ടെയ്ന്നു കഴിഞ്ഞു പറയ് ആഹ് അപ്പൊ എന്താണ് ഇങ്ങളെ വീട്ടിലൊന്നും ഇല്ലേ പച്ചക്ക റികളൊന്നൊന്നും ഉണ്ടാക്കലില്ലോ
പച്ചക്കറി ആഹ് അതാ ഞാൻ പറയാ ഞാന് കോയക്കണ്ട് ഇ ഇപ്പം പിന്നെ മത്തന്ണ്ട് കുരുമുളകുണ്ട് പിന്നെ കൊറെ തെങ്ങ് തേങ്ങ പിന്നെ ചേനണ്ട് ചേമ്പ്ണ്ട്
ഉം
കപ്പയിണ്ട്
ആഹ് ആഹ്
അങ്ങനെ ആ ഇതൊക്കെയുണ്ട് മറ്റല്ലാതെ ചെറിയ ചെറിയ പച്ചക്കറികളൊന്നും ഇപ്പൊ തക്കാളി പച്ചമുളക് അങ്ങനത്തെക്കെല്ലേ
ചീര ക്കെ അയ്ന് ഞാൻ എനിക്ക് നോമ്പിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് പെ എന്താണ് പെലച്ചക്ക് ശീലയാണല്ലോ താളിപ്പിനൊക്കെ ആ ഒരു സമയത്ത് തൊക്കെ എവിടുന്നക്കോ തയ്യൊക്കെ ഓ വെച്ച്ണ്ടാക്കിയത് ഇനി ഇപ്പത്തൊടു നറയേ ചീരായിണ് അതിന്റെ വിത്ത് ചാടിയിട്ട് നറയെ ഉണ്ടായിട്ടുണ്ട്
ഓ അതെയ
ഉ ഏ നമ്മള അടുത്ത വീട്ടക്കൊക്കെ കൊടുക്കും ആഹ് പിന്നെ നമ്മളും വെക്കും ആഹ് അല്ലതെ വിൽക്കലൊന്നുല്ല
ഉ ഇവടെ നല്ല മഴ പെയ്യാനുള്ള ഇതുണ്ട് ഇരുട്ടായി
എ ഏ അയ്ശരി ഇവിടെ വെയിലാണന്ന്
അതെയ ഇവിടെ നല്ല ഇരട്ടായി ഇപ്പ മഴ പെയ്യും തോന്ന്ണ്ട്
ആഹ് ശരി ഇവിടന്ന് നല്ല വെയില ഉ വീടിന്റെ അടു താണോ അപ്പൊ ഈ ജോലി ചെയ്യണ സ്
അല്ല ഒരു ഇരുപത് മിനിറ്റ് വണ്ടിയില് പോവാനുണ്ട്
ആഹ് ബസ്സിലാ പോവാ
അല്ല ഞാൻക്ക് വണ്ടിണ്ട്
ആഹ് ഓടിക്കുലാവണ്ടി ആഹ് ആഹ് ആഹ് ആ ശരി
ടു വീലറിട് അപ്പ അത് ഓടിക്കും
മം ഹസ്ബൻഡ് എവിടെ
ഹസ്ബൻ് ഇവിടെ ഇല്ല വേറെ സ്ഥലത്ത വർക്കിയുനത് ഉ
ഏഹ് അയ് ശരി
ഞാൻ എന്റെ വീട്ടിലാണ് ഉം
അങ്ങട്ട് പോവലുണ്ടാവലില്ലേ വരുമ്പളേ പോവുള്ളൂ വേറെ അപ്പൊ ഇനി വൈകിട്ടാണോ അഞ്ച് മണി കാണോ പോവ എറങ്ങ
ആഹ് അതെ അതെ അഞ്ച് മണിക്ക്
ആഹ് വീട്ടിലൊരു അഞ്ചരക്കെ ആവുമ്പോഴേകൊത്തൂലേ
ആഹ് ഇവിടെ നല്ല കാറ്റ്ട്ടോ നല്ല ആഹ് നല്ല കാറ്റ കാറ്റും നല്ല പെരുമഴ വരുന്നുണ്ടന്ന് തോന്നുണ്ട്
അത് ശരി ഉം ഉം ഉം അഹ് പിന്നെന്താ വീട്ടിലെ പണിയൊക്കെ കഴിച്ചിട്ടായിരിക്കൂല്ലേ വര്ന്ന്
ഞാനേ ഇവിടുന്ന് മാറി നിക്കട്ടെ ഞാൻ മരത്തിന്റെ അടിയിലാ അപ്പൊ കാറ്റ് വരുമ്പോ ഇപ്പറത്ത് തെങ്ങൊക്കെയണ്ട് തേങ്ങൊക്കെ വീണാലേ
ആഹ് അപ്പ ആഹ് സെയ്ഫായിട്ട് നി
ഞാനിവിടെ ഉം തിരിച്ച് വർക്കിന് കേറാൻ സമയായി ഒന്നേമ്പതായി ഉം
ആഹ്.
ഏഹ് ആഹ് ഒന്നെ അമ്പതിന്
ഒന്നേ അയ്മ്പത്തൊന്നായല്ലപ്പൊ. ഉം കുട്ട്യാളെ കരച്ചിലൊക്കെ കേ
ആഹ് അതെ അതെ അവരൊക്കെ ഇതിന് വന്ന് ആഹ് വന്നതാ.
ത തറാപ്പി ചെയ്യാം വന്നതായ്രിക്കൂലേ അതെങ്ങൻത്തോര്ക്കാ ചെയ്യല്ങ്ങള്?
അത് ആയില്ലാ ആയില്ലാ ഉ
സംസാരിക്കാനൊക്കെ കയ്യാതൊര്ക്കാ?
ആഹ് രണ്ടും ഉണ്ട് ആയില്ലാ മോന്റെത് അടുത്തതാ അതൊരു പാവം ഇവടെ വന്ന്ട്ടേയ്
ആഹ് ഇന്റെര് അമ്മായിന്റെ ഒരു കുട്ടിണ്ടേയ് ഓന്ങ്ങനെ ഇന്റെ മോന്റെ കൂടെള്ള കുട്ടിയാണ് പക്ഷെ അവന് ഇങ്ങനെ സംസാ സംസാരിക്കാൻ കയ്യൂലാ ന്നടക്കാനൊന്നും കയ്യൂല ഇനിയിപ്പ തറാപ്പി ചെയ്ത് ചെയ്ത് ചെയ്ത് ന്നടക്ക്ണ് ണ്ട് ചെറിയ ചെറിയേ വാ വാക്കുകളൊക്കെ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തൊടങ്ങി ആഹ്.
ആഹ് അതെ അതെ അങ്ങനെ വേണ്ടത് തെറപ്പി കൊടുക്കണം.
ആഹ് അപ്പൊ അങ്ങൻത്തൊക്കെ തന്നേണോ ങ്ങളവടെ ചെയ്യ്ണ്?
ആഹ് അതെ അതെ അതെ.
ന്നല്ലത്ണ്ട്ലെ മാറ്റണ്ട്ലെ ചെയ്താല്.
ഏതാ ആഹ് അതെ അതെ കണ്ടിന്യൂസ് കൊടു ക്കണം തറപ്പി ഇപ്പൊ ഒരാഴ്ചയിലോ ഒരിക്ക ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ആഴ്ചെല് ആഹ് ആഴ്ചെലൊരു മൂന്ന് ന്നാലൂട്ടൊക്കെ ചെയ്യണം.
അഅ്‌ ശരി അയ്നങ്ങനെ ങ്ങളവടെക്കെ അയ്ന് പൈസൊക്കെ എങ്ങനേ?
പൈസ ഇപ്പൊ ഇവടെ ഒരു സ്ഥാപനായതൊണ്ട് ഇര്ന്നൂറ്റയ്മ്പത്.
ഒര് അത് എത്ര മണിക്കൂറായിരിക്കും? മുക്കാമണിക്കൂറ് തറാപ്പിലെ ഉം.
അല്ലാതെ പ്രൈവറ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കില് മിനിമം അഞ്ഞൂറാണ് വീട്ടിലേക്കൊക്കെ വന്നിട്ട് ചെയ്യുന്നുണ്ടെങ്കിലെ
ആഹ് വീട്ട്ലേക്ക് പോയും ചെയ്യൂലെ.
ആഹ്.
ആഹ് ബടെ മ്മക്ക് ചെയ്തീന്നു മ്മാക്ക് സ്ട്രോക്ക്ണ്ടായിട്ട് പിന്നെ കൈയ്യിനൊക്കെ ങ്ങനെ ചെറുതായിട്ടൊരു ത് വന്നീന്നു. അങ്ങനെ തെറാപ്പി ചെയ്ത് ചെയ്താണ് റെഡി ആയത്. ഏഹ്.
സംസാരിക്കോ ഉമ്മക്ക് സ്ട്രോക്ക് വന്ന്ണ്ർഞ്ട്ട്?
ഓഹ് അത് സംസാരത്തിനോന്നും കൊയ്പ്പല്ല ചെറുതായിട്ട് വന്ന്ട്ടോള്ളൂ.
ആഹ്.
ചെറുതായിട്ട് വന്ന്ട്ടോള്ളൂ ഞങ്ങള് കറക്റ്റ് സമയത്തന്നെ കണ്ട് ഇതായതൊണ്ടേയ് വല്ല്യ പ്രശ്നായിലാ ചുണ്ടിനൊക്കെ ചെറീയൊരു കോട്ടം വന്നീന്നു.
അത് ന്ന്ട്ട് മാറിയൊ?
ഉം അഒക്കപ്പൊ റെഡി ആയി അതൊക്കെന്ന് തെറാപ്പി ചെയ്ത് റെഡിയായി.
ആഹ് അതെ അതെ ആ ഒരു സ് സ്ട്രോക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു മൂന്നു മാസത്തിനുള്ളില് അല്ലെങ്കിൽ ആറു മാസനുള്ള ഒരു നാച്ചുറൽ ആയിട്ട് ഒരു പെട്ടെന്ന് ഒരു റിക്കവറി വരും ഇമ്പ്രൂവ്മെന്റ് അപ്പൊ ആ സമയത്ത് തന്നെ തെറപ്പി ചെയ്ത അത്രയും ബെനഫിറ്റ് ആയിട്ട് കിട്ടും
ആഹ് ആഹ്
ഉം അങ്ങനെയാണ്
ആഹ് അതന്നെ ഈ കുനിക്കി ഈ കുട്ടിന്റെ ഭയങ്കര അത്ഭുതാണ് ഞാൻ ഇപ്പൊ കൊറേ ദിവസ നേഷം ഇപ്പെടുത്ത ഒരുസം കണ്ടത് അപ്പോൾ അവ നടക്കണണ്ട് എന്താണ് സംസാരിക്കണൊക്കെണ്ട് അപ്പ ഞാൻ അവന് റെഡി ആയിച്ചപ്പൊ അപ്പോനത് തറാപ്പിചെയ്ത് റെഡി ആയതാണ് പറഞ്ഞ്
ഓക്കെ ഓക്കെ
ആഹ് പിന്നെ എന്തൊക്കെ എന്താ ഭക്ഷണത്തിന് എന്തയ്നു എന്താ കൊണ്ടന്നീന്
അല്ല ഇന്ന് ഇവട്ന് കഴിച്ചത് ചക്ക കൂട്ടാൻ ആ അല്ല ഇവിടുന്ന് ഫുഡ്ണ്ട് ഇല്ല ഇല്ല ഈടെ ഫുഡ്ണ്ട്
ഏഹ് ഇങ്ങക്ക് അവിടെണ്ട്ല്ലേ
ക്ഷണം തരും ആഹ്
ആഹ് അവിടെ ആരാ ചക്ക കൂട്ടാനൊക്കെ വെക്കണ്
ഈട അതിന് ജോലിക്കാർ വേറെ ഇണ്ട്
ആഹ്
ആഹ് ഇവിടെ ഒരു എന്താ കുട്ടികളുണ്ടായിരുന്ന വലിയൊരു സ്ഥാപനം തന്നെ അപ്പ അപ്പോ പിന്നെ വയ്യാത്ത മക്കൾ കുറേ പേരുണ്ടാവും ഇവിടെ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകുന്നവര് അപ്പൊ ഇവിടെ മെസ് ഉണ്ട് ആ മെസ്സ് ഉണ്ട് അപ്പോൾ അവര് ഫുഡ് ഉണ്ടാവും അപ്പം നമുക്കും ഫ്രീ ഫുഡ് ആണ്
ആഹ് അങ്ങനെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ
ആഹ്
ഏഹ് അത്യാവശ്യം വലിയതായിരിക്കുലെ ഉം ഉം ഉം
എൻ്റെ തെറപ്പി എടുക്കേണ്ട കുട്ടി വന്നു അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് സമയം ആഹ് ഇപ്പോ എത്ര ആയി ഒന്ന് എൺമ്പത്തഞ്ച് ആയില്ലേ
ഉം രണ്ട് മണിക്കായിരിക്കുംലെ ഇങ്ങക്ക് കെറാൻ
അല്ല ഇപ്പൊ അയിമ്പതിന് കയറേണ്ടതാ അവിര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഉം ഉം എന്നാല് ഈവെനിംഗ് കാണാം ന്നാല്
ആഹ് ഓക്കെ ശരി
ഏഹ് ഓക്കെ അല്ലേ
ആഹ് ആ ഓക്കെ ടൈം എങ്ങനെയാ ഞാൻ നോക്കിയില്ല
ആഹ് ഞാൻ നോക്കി നോക്കി നോക്കി ആയി ശരി ശരി കേട്ടോ ഓക്കെ